കേൾക്കുന്നില്ലേ
ഹലോ
കേൾക്കുന്നല്ലേ
ആട കേക്കുന്ന ആ കേക്കുന്നുണ്ട് സുഖല്ലേ സുഖല്ലെ
ആഹ് സുഖന്നല്ലേ എങ്ങക്ക്
എന്ത വിശേഷം
ഫുഡൊക്കെ കഴിച്ചോ
അ -ഇല്ല ഫുഡ് കഴിക്കണ ഇയാളോ
ഇല്ല കഴിച്ചിട്ടില്ല എന്താ ഭക്ഷണത്തിന് ഇണ്ടാക്കി
ഭക്ഷണത്തി ചപ്പാത്തിയാണ് ചപ്പാത്തി മീൻകറി
ഓ ഇങ്ങളെന്നെ ഉണ്ടാക്കിയതാണോ
ആഏ അല്ല അല്ല ഉമ്മ ഉണ്ടാക്കിയാണ് എനിക്ക് സുഖ കൂത ചെറിയ ഫീവറുണ്ട്
ഓ പനിക്കലുണ്ടോ
ആഹ അതെ ഇന്നലെ മഴ പെയ്തരം ചെരിങ്ങനെ ഒന്ന് പുൊറത്തുന്ന് മഴ കൊണ്ടുണ്ടയന്.
മ് ചെറിയ രീതിക്ക് മഴ കൊണ്ടാത്തന്നെ വേഗം പനിക്കേർ ക്കുലെ വീട്ടിൽ ആരൊക്കെ ഇണ്ട്?
ഏ വീട്ടില് ഉമ്മ, വാ പ്പ, പിന്നെ സിസ്റ്റര്, പിന്നെ മോന് ഞാനും
ഏ് ഇങ്ങക്ക് ചെറിയ മോനുണ്ടോ?
ആ രണ്ടാം ക്ലാസ് പഠിക്കുന്ന സ്കൂള്.
ഓ സ്കൂളിൽ രണ്ട് പഠിക്കുന്നതാ
ആഹ ഇയാക്കോ?
ഇല്ല ഞാൻ പഠിക്കയാണ്.
അതെ.
ആ വീട്ടില് ഉമ്മ, ഉപ്പ, താത്ത, കാക്ക, അനിയത്തി പിന്നെ ഞാന്.
ക്ലാസ്സിന് പോയ ട്ടില്ലെന്ന്
ഓ പോയിട്ടുണ്ട് ഞാന് ഡിഗ്രി പഠിക്കുന്നത്. ഇന്ന് ഉച്ച വരെ ഉണ്ടാർന്നൊള്ളു ക്ലാസ്സ്‌. പെട്ടെന്ന് കഴിഞ്ഞായിരുന്നു ആഹ.
എന്നിട്ട് എന്തൊക്കെ വിശേഷങ്ങളൊക്കെ.
വീടിനടുത്താ
ഒരു മുപ്പത് മിനിറ്റൊക്കെ ഉണ്ട് കോളേജ് ബസ് തന്നെ ആണ്.
അതെ
ആഹ് ആഹ് ഇന്ന നേരത്തെ എത്തിട്ടുണ്ടാവും അല്ലെ നേരത്തെ ക്ലാസ്സ് കഴിഞ്ഞിട്ടുണ്ടോ. ഇന്ന് നേരെത്തെ ക്ലാസ് ആയിരുന്നു
ഇന്ന് നേരത്തെ കഴിഞ്ഞു ഇത് വലിയൊരു കുന്നിന്റെ മോളിലാണ് കോളേജ് അപ്പൊ അവിടെ കോളേജ് ബസിലേ പോകാൻ പറ്റുള്ളു.
ഉച്ചക്ക് ഞാൻ എന്താ കയ്ച്ചത് ആ ചോറും വെണ്ടക്ക തോരനും അതന്നെ വപ്പടും. എനിക്ക് ചോറെയ്ക്കാൻ പപ്പടം കിട്ടിയാൽ മതി എനിക്ക് വേറൊന്നും വേണ്ടിയ ആവശ്യല്ല. ആ ഇങ്ങളെന്തെ കയ്ച്ചു ഉച്ചക്ക്
ഓ പനിിയായതുകൊണ്ട് കഞ്ഞിയ ആായിരിക്കു ലേ കുടി
രാത്രി പിന്നെ കൊഴപ്പമില്ല ഇപ്പൊ കൊറച്ചൊന്നും കൊറവണ്ട് അങ്ങനെമ്മ ചപ്പാത്തി തന്നെ ഉണ്ടാക്കിയെ ഹലോ കേക്കുന്നില്ലേ